ഹലോ ആളുണ്ടോ അവിടെ
ആഹ് ആള്ണ്ട് ആള്ണ്ട് ഫുഡ് കഴിച്ച് വന്ന് കിടന്നതാ
എന്റെ പുള്ളേ നാലുമണിയാവാറായില്ലേ എൻറ്റു ചായ വെക്കി പോയി
ചായൊക്കെ ഇനി ഇത്തിരിനേരൊന്ന് കിടന്നതാ കണ്ണടച്ചതാ
ആഹ് അതെ ജോലി എന്തെങ്കിലുണ്ടാ അതെ വീട്ടിലെന്നെയല്ലേ
ആഹ് വീട്ടില തൈക്കിണ്ട് ചെറുതായിട്ട്
അതെ ആഹ് ആഹ് ആഹ് ആഹ് മതീലൊ മതീലോ പിന്നെന്തിനാ പുറത്തേക്ക് കൊടുക്കണ്ടല്ലോ
ആഹ് പിള്ളേരുടേം പിന്നൊന്നില്ല
ഏഹ് ഏഹ് പിള്ളേരൊന്തോരായി ചേച്ചി
അവര് ഏഹ് പഠിക്ക രണ്ടാളും
അതെ എന്തോരായി പഠിപ്പ് വെല്ലുപിള്ളേരാ കുഞ്ഞിതാ
ഏയ് ചെറുതാ
ആഹ് ആഹ്
ആഹ് ഒരാള് എട്ടില് പിന്നൊരാള് ഏഹ് ഒന്നിലോട്ട്.
ഒന്നിലോട്ട് ഓക്കേ ചേട്ടായിക്ക് എന്ത് പണി
ഹലോ
ആഹ് ചേട്ടനെ എന്ത് ജോ
ഒരു മിൻറ്റിട്ടാ ആഹ് ക്ക എടി കടയിലാന്നല്ലേ പറഞ്ഞെ തുണിക്കടയിലല്ലേ
അതെ അതെ തുണിക്കടയില്
ആഹ് ആഹ് ആഹ് അയ്ശരി അവിടെങ്ങനെ എല്ലാ സാധനങ്ങളുണ്ടാ
ഇവിടെ നമ്മടെ സാരി റെഡിമെയ്ഡ് ബ്ലൗസ് സ് നമ്മടെ ചുരിദാറ് റെഡിമെയ്ഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസുകള്ണ്ട്.
അതെ വല്ല്യാ കടയാ
വല്ല്യ കടല്ല കുഞ്ഞേ കടയാ.
കുഞ്ഞി കടയാണ ആഹ് വേറെ ജോലിക്കാര്ണ്ട
ഇല്ല ഇല്ല വേറെ ആരുല്ല.
സ്വന്തം കടയാണോ?
അല്ലല്ല ഇവിട്ത്തെ ചേച്ചി ഒരു ആറുമണിയാവുമ്പോ വരും.
അത് ശരിയാ. ആഹ് ആ അപ്പൊ ഏഹ് അടു അല്ല അടുത്തന്നെയാണോ കടയുടെ അടുത്ത വീട്?
അല്ലയ് അല്ലേച്ചി അല്ലേച്ചി എന്റെ വീട്ടിന്ന് കടയിലേക്ക് പതിമൂന്ന് രൂപയുടെ വഴിയുണ്ട്.
ആഹ് അത്ര ദൂരണ്ട്ല്ലേ അത് ശെരി.
പക്ഷെ നമ്മള് ബസിന് പോരുമ്പോ അത്ര വഴി തോന്നില്ല രണ്ട് വളവഴിഞ്ഞാ കട എത്തി.
അത് ശെരി ആഹ് ആഹ് അങ്ങനെ അവി ഉവ്വല്ലെ അവിടെ എങ്ങനെയാ മഴ പെയ്തോ ഇന്നലേ?
ഇന്നലെ ഇണ്ടായില്ല ഇന്നലെ ഒരു ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ടൊരു ഏഴര കഴിഞ്ഞ് രാ ത്രി ഒരു ഏഴര കഴിഞ്ഞയ്ഞ്ഞാ ഇടിവാള് മിന്നല് ഏഹ് കാറ്റ്, മഴ ചാർല്, അത് കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മള് കിടക്കിട ക്കുമ്പോ മഴയില്ല കിടന്നു കഴിയുമ്പോ നല്ല മഴയാ.
ആഹ്
ഇപ്പദേ ഇരുണ്ടു മൂടിട്ട് നിക്ക്ണ് ഇണ്ട് ഇവിടെ എപ്പ വേണങ്കിലും പെയ്യാന്നുള്ള ധാരണയില്.
ആഹ് ഇവിടെ ഇത്രേരം വെയിലായിരുന്നു ആ ഞാന് ഓലയൊക്കെ എടുത്ത് പാട്ടിയൊക്കെ എടുത്ത് വെയിലെത്തിട്ട്ണ്ട്.
അതെ അമ് അമ്മേ ച്ഛനുക്കെണ്ടോ വീട്ടില് പ്പം ചേച്ചിടെ കൂടെ?
ആഹ് വിടെണ്ട്.
ആഹ്
അതെ ഹ ആഹ് ഇണ്ട് ണ്ട് ണ്ട്. അവ് ഇന്നലെവടെ ഭയങ്കര ഇടി വെ ട്ടും മിന്ന ഇടി മഴയൊക്കായിട്ട് വൈകുന്നേരം കറണ്ടേ ഇണ്ടായില്യ വൈകുന്നേരം.
അതെ. ഞങ്ങ്ക്ക് അങ്ങനെ കറണ്ട് പോക്ക് അങ്ങനെ പ്രശ്നൊന്നുല്യാ ട്ടൊ.
ഇല്യലെ ആഹ് വിടെ കരണ്ട്ണ്ടായില്യ. വൈകുന്നേരായപ്പഴാ വന്ന് പിന്നെ. അപ്പൊ എങ്ങനെ വീ വീട്ടിലെങ്ങനെയാ രാവിലെ ഫുഡ് കഴിച്ച്പോയി ഉച്ചക്ക് കൊണ്ടുപോകു ലെ.
ഇല്യ. ഞാന് ഒരു മണിക്കല്ലേ കടയിൽക്ക് വര്ണേ. ഉ ഹ് കാൽത്തതിം രാവിൽത്തിം വീ ട്ടിന്ന് കഴിച്ചിട്ട് പോരാ
അങ്ങനെ വരൂല്ലേ? അപ്പൊ ഉച്ചക്ക് ഇന്ന് എന്തിട്ടായിരുന്നു സ്പെഷ്യല്?
ഉച്ചക്കിന്ന് നമ്മുടെ തേങ്ങ്യരച്ച മ് മറ്റേ ചെമ്മീൻ ചമ്മന്തി.
അമ്പോ അടിപൊളിയാണല്ലോ.
ഉം ചെമ്മീൻ വറ്ത്ത് തേങ്ങടെ കൂടെ ഒരു ഒര ഒരറ്റര വെള്ളംന്നും ഒഴിക്കില്യ. ഒര ഒറ്റര അയിന്റാത് ചമ്മന്ത്യയി കിട്ടും.
അത് ശെരി ആ മാങ്ങിംകൂടെ ചേർക്കോ? ഇല്യ ലെ?
മാങ്ങ ഇടക്ക് ചേർക്കും. അത് ഴിഞ്ഞിപ്പോ മാങ്ങ ഒരുവിധം സീസണൊക്കെ പറഞ്ഞോണം പയ്ത്തൊക്കെ തൊടങ്ങില്ലേ. അത് കാരണംഓട്ന്ന് മാങ്ങ കിട്ടാനില്ല. മാങ്ങ കൂടി ണ്ടെങ്കി അടിപൊളിയായിട്ടാ ചമ്മന്തി. അപ്പൊ പിന്നെ പുളി ഇടണ്ട. ഉം പുളിക്ക് പുളിയായി അതന്നെ.
നല്ല ടേസ്റ്റ്ല്ലേ.
ഉം അതും രണ്ട് പപ്പടം വറ്ത്തതും ഒരച്ചാറുണ്ടീ സുഖായിട്ട് കഞ്ഞി കുടിക്കാം. ഹ ഹ പിന്നി ന്നലേ ചേട്ടൻ പണി കഴിഞ്ഞ് വന്നപ്പ മറ്റേ ഈ ആയിലടെ പൊടത്തെ മീനില്ലേ കിരിയാൻ
ആഹ് കിവിയൻ ചൂരക്കെണ്ണീനെണോ പറയണേ
അറിയില്ല ചേച്ചി ഞാനീ മീൻ കൂട്ടല്യ. അപ്പൊ അത് കാരണം കൊണ്ട് ആളെന്നെ കൊണ്ടോന്ന് ആളെന്നെ നന്നാക്കി ക്കി ആളന്നെ വറത്ത് കൊച്ചും തിന്നു ഞാൻതിന്നില്ല. ഇക്കിഷ് ല്ല. ആപ്പ ആപ്പ മീൻ വറുത്തതുണ്ടായി.
ആഹ് പിന്നെ സുഖായി. ഈങ്ങ്യനെ സൺണ്ടേ ങ്ങന്യാ. സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ? കോ ബിരിയാണിയോ അങ്ങനെ ന്തെങ്കിലൊക്കെ?
ബിരിയാണിന്നും ണ്ടാക്കല്യ. അത്യാവശ്യം നമ്മള് ചിക്കൻ മേടിക്കും അല്ലെങ്കിൽ ചെലപ്പോ ബീഫ് ത്തിരി മേടിക്കും. അല്ലെങ്കി ചിലപ്പോ മീനോ എന്തങ്കിലും മേടിക്കും അങ്ങനൊക്കെ ണ്ടാക്കും. കാലത്ത് നമ്മളെന്നും ചായപലഹാരം ണ്ടാക്കൂ അല്ലാണ്ട് അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നുംണ്ടാവല്യ.
ഔ എല്ലാസും രാവിലെ പലഹാര വൂല്ലേ അപ്പൊ
ആഹ് ഇണ്ടാക്കും. ഇഡ്ലിക്കുള്ള മാവ്‌ അരച് വെച്ച് കഴിഞ്ഞാ ഒരു ദിവസം ഇഡ്ലിണ്ടാക്കും ദോശണ്ടാക്കും പിന്നെ വെള്ളേപ്പംണ്ടാക്കും. പിന്നെ പുട്ടുണ്ടാക്കും. പിന്നെ ചപ്പാ ത്തി എനിക്ക്ണ്ടാക്കാന റിയില്ല. പാക്കറ്റ് പൊറത്തിന്ന് വേടിക്കും.
ആഹ് ഞങ്ങള് അങ്ങന്യാ. ഞാന് ഇക്കി ഞാൻ ണ്ടാക്കുമ്പോഴ ആ സാധനം ങ്ങനെ പരന്ന് വരില്യ.
ആഹ് പരത്തി ഉണ്ടയൊക്കെ ആക്കി സെറ്റാക്കി വെക്കും. പക്ഷെ എനിക്ക് പരത്താൻ അറിയില്യ.
അതെ അതെ പരക്കുമ്പോ വേറെ സൈ
ആഹ് അതന്നെ അത് കാരണം കൊണ്ട് ഞാ മേനെക്കട്ട പരിപാടിക്ക് നിക്കാറില്യ ങ്ങനെ
ഭയങ്കരകട്ടിയാ
ഉം ഉം അങ്ങനെ പിന്നെ ഈ പിള്ളേര് ഇടയ്ക്ക് പറയും അമ്മ എന്നിട്ട് അമ്മ ഒന്ന് മാറ്റി പിടിക്ക അമ്മേ നൂഡിൽസിഒക്കെ മേടിച്ച് എടക്ക് ഒന്ന്ണ്ടാക്കിതാന്ന്പറ പറയ്പ ഒരു പാക്കറ്റ് ഒക്കെ ഫാമിലി പാക്കറ്റ് മേടിച്ച് ഇത്തിരി മറ്റേ നമ്മടെ ബീൻസും സാധനങ്ങളൊക്കെ ഇട്ട് രണ്ട് മൊട്ടയൊക്കെ കുത്തി പിരിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെഉണ്ടാക്കി കൊടുക്കും. അപ്പൊരുഫാമിലിപേകറ്റ് മ്മ നാലണ്ണ്ടാവും അപ്പ കാലത്ത് രണ്ടെണ്ണംടു പിന്നെ ചെലപ്പോ വൈന്നാരത്തേക്‌ രണ്ടെണ്ണം എടുക്ക ഇലന്നുണ്ടെങ്കി പിറ്റേ ദിവസം വൈന്നാരാകുമ്പോ രണ്ടെണ്ണം -
ആഹ് ആഹ് ആഹ് അതെല്ലേ അത് ശരി ഞങ്ങള ഇവിടെ മാഗി ഒക്കെ കൊറവാണ് ഇവിടെ കൂടുതൽ ഇണ്ടാക്ക ചെയ്യ പലഹാരങ്ങ ഉണ്ടാക്കലാണ് ഇവിടെ ബേക്കറി ഇങ്ങനെ ആഹ് ആഹ് മിക്കതും അരി അരച്ച് അപ്പോ ഇഡ്ലിയോ ദോഷയോ അതാണ് ഇവിടെ പരിപാടി
ഓ ഓ
ആ അപ്പൊ
ആ വൈകീട്ട് രാവിലെ തന്നെ ബാക്കി ഉണ്ടെങ്കിൽ വല്ലതു ഉണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കെ ഏഹ് പിന്നെ മറ്റേ കപ്പ അങ്ങനെയൊക്കെ പുഴുങ്ങിയതൊക്കെ ആയിരിക്കും
ഉം അലോ ഒന്നോ നമ്മള് രാവിലത്തെ ബാക്കിണ്ടെങ്കി അതാ നല്ലത് ഈ പറഞ്ഞോണം കടയിൽന്ന് മേ മ്മേഅവരെ എങ്ങനെയൊക്കെ ഉണ്ടാക്കണതന്ന് നമുക്ക്റിയില്ല. അങ്ങനെ പിള്ളേര് ഉച്ചക്ക് ഉറങ്ങോ അവ്ട്ന്ന്?
ആഹ് ഒറങ്ങു ഒരാൾ ഒറങ്ങും ഒരാൾ ഒറങ്ങില്ല ഉ ആഹ് ചെറുത് കിടന്ന ഒറങ്ങു ഇന്നിപ്പോ ഫാന്ട്ട്മഴ ആഹ് ശരി സ്കൂളർക്കറായിലെപ്പൊ
ഉം പിന്നെ ഇനിയിപ്പ ഇതേ നാളത്തേക്ക് പത്ത് ദിവസ പത്ത് പത്താം തീയതിയായി ഇനിപ്പ
കുറച്ചു ദിവസം കൂടി ഒള്ളൂ മഴ പെയ്തിട്ട് എങ്ങനെയാ ചൂട് കൊറവുണ്ടോ അവിടെ?
ഉവ്വ്‌ യേചിരാത്രി നല്ലോണ്ണം ചൂട് കൊറവുണ്ട്
ആ ഇവിടെ ഭയര ചൂട് ഞങ്ങള് ഫുൾ സ്പീഡ്ല് ഫാനിട്ട് കെടക്കണ
നമ്മള ആ മഴ പെയ്യുന്ന ആ തണവ് ഇപ്പഴും കിട്ടണില്ല ഭയങ്കര ഒരു ചൂടിന്റെ ഒരു മുഖ അതപോലെയാണ് റൂം മുഴുവൻ
ആ റൂമില് ഞങ്ങൾക്ക് ഇവിടെഭയങ്കര ചൂടാ
അതെല്ലേ?
മഴ പെയ്താലുംഞങ്ങക്ക് വള്ളൊന്നില്ലട്ടോ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട അവിടെ എങ്ങനെയാ
പിന്നെ ഞങ്ങക്ക് കെണറില്ല പൈപ്പ് കണക്ഷൻ തന്നെയാ
ആഹ് ഞങ്ങക്ക് പൈപ്പ് കണക്ഷനുംല്ല കണ കിണറ്റിൽ വെള്ളല്ല
ബസ് ഞങ്ങൾക്ക് നാല് സെന്റ് സ്ഥലം ഉള്ളു വീട് വെച്ചേക്കണ്ട് അപ്പൊ അതിനകത്ത് നമക്ക് കുത്താൻ സ്ഥലല്ല നമ്മടെ വീടിന് ചുറ്റും നാല് വീടുകളുടെ ഉള്ളിലാണ് നമ്മടെ വീട് വന്നാക്കണെ അതിനു ചുറ്റും ബാത്റൂമിന്റെ ടാങ്ക് വന്നേക്ണ കാരണം കൊണ്ട്കുത്ത് കുത്താൻ പറ്റില്ല കുത്തിയാലും നല്ല വെള്ളം കിട്ടില്ല നമക്ക്
ആഹ് അത് ശരി
അത് കാരണംണ്ട് പിന്നെ മെനക്കെട്ടില പൈസിം അങ്ങനെ എന്താ പറയാ പൈസ വറുതെ കാട്ടൾ നമ്മ ഇ ണ്ടാക്കിയിട്ട്ട്ട് കാര്യല്ലല്ലോ പിന്നെ നമുക്ക്‌ വേണെങ്കി കോഴൽക്കിണർ അടിക്കണം പക്ഷെ കൊഴൽ കിണറിന് എന്താ പ്രശ്നം എന്ന് വെച്ചാ നമ്മുടെ വഴിയെ വീട്ടിലേക്ക് ഈ വണ്ടി വരില ചേച്ചി ഒരു ഒരാൾക്ക് പോവാനുള്ള വഴിയള്ളൂ
അത് ശെരി ആഹ് വണ്ടി വരില്ലല്ലേ ഞങ്ങക്ക് കെണറുണ്ട് ഒരു മൂന്നാല് മാസത്തെ ഒരു ബുദ്ധിമുട്ടുള്ളോ അപ്പൊ ഞങ്ങക് ക്ക് വണ്ടി വെള്ളം വരും ഒന്നരാടം
ഔവ വവ്വ അതെങ്ങനെ പൈസ കൊടുക്കണോ ആഹ് അതിന് ക്ലോറിങ് വെള്ള നമ്മുടെ പെ കെണർലെ വെള്ളവുണ്ട്
അല്ലല്ല കെണറ് കെണർ കുത്തിയ വെള്ളം അവര് കൊണ്ടു തരും
ആഹ് അമ്പോ നല്ല വെള്ളല്ലെ കുടിക്കാത് മതില്ലേ
കുടിക്കാൻ അപ്പൊ ഇങ്ങനെ വീടിന്റെ പടിക്ക വെച്ചിട്ട് ആഓ ടാങ്കിൽ ഒഴിചേരും നമ്മളോടെ അത് മുക്കി ക്കൊണ്ടുവരണ്ട അകത്തേക്കൊക്കെ ആഹ് അങ്ങനെ പിന്ന അപ്പർത്തെ പറമ്പീന്ന് അവര് കുഴൽ കിണർ അടിച്ചിണ്ട് അവര് അടിചേരും ഇടയ്ക്കെ നാലൂസം കൂടുമ്പഴൊക്കെ
ഉവ്വ് ഉവ്വ് ഉവ്വ്
അങ്ങരെ പിടിച്ചടുക്കും ഞങ്ങള്
ഉം ഉം ഉം ഞങ്ങള് പൈപ് പിന്റെ വെള്ളം ഉണ്ടെന്നുള്ള ഞങ്ങള് കുടിക്കാനായിട്ട് അപ്പറത്തെ വീട്ടിൽന്ന് പോയി കൊണ്ടരു ട്ടൊ നല്ല വെള്ളം കുടിക്കാനായി ട്ട് പൈപ്പെള്ളം കുടിക്കില്ല ഇല്ല ഇല്ല ഇല്ല ചോറ് വെയ്ക്കാനും തെളപ്പിച്ചുറ്റാനൊക്കെ നമ്മള് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കും അത് പിന്നെ തളച്ച് കയ്ഞ്ഞിട്ടല്ലെ നമ്മളഅയ് അരീടുമ്പം ഏ വെ ചോർ കഴുകിയിടും അത് കാരണോണ്ട് പിന്നെ അണുക്കൾ പോവും പക്ഷെ കുടിക്കാനായിട്ട് നമ്മൾ എടുക്കില്ല
അത് ശരി ഞങ്ങൾക്ക്വിടെ അടുത്ത്ങ്ങനെ കെണറുകളുള്ള വീടുകളൊക്കെ കൊറവാണ്
അതെലേ
ആഹ് അപ്പൊ കൊറച്ചു പേർക്കൊക്കെ പൈപ്പ് കണക്ഷൻ ഇണ്ട് പിന്നെ കൊഴൽ കിണറുകളാ
ഉവ്വ് ഉവ്വ് ഉവ്വ
അപ്പൊ പിന്നെ അങ്ങനെ പണ്ട് ഇങ്ങനെ ഒത്തി ഒരു മൂന്നാല് വീടപ്പറം ഇങ്ങനെ ഇണ്ടായിരുന്നു പിന്നെ ഇപ്പോ അവിടെ അവിടുത്തെ ആപ്പാപ്പനമ്മക്കൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോ അവര് മക്കള് ഗൾഫി ഫി പോയി വീട്പൂട്ടി
ഉവ്വു ഉവ്വാ അപ്പൊ പിന്നെ അത് നിന്നൂലെ
അത് നിന്നു അല്ലെങ്കി അവിടുന്ന് രണ്ട് കുടം വെള്ളം അല്ലെങ്കി മൂന്ന് കുടം അതില് കൂടുതൽ തരിലട്ടോ അവര് ആഹ് അങ്ങനെയിരുന്നു ഡെയിലി പോയി കോരി കൊണ്ടുവരണം ഇപ്പ പിന്നെ ഇഞ്ഞിപ്പോ മഴ പെയ്ത ഒരാഴ്ച അടിപ്പിച്ച് പെയ്തോഒ ത്തെ കീറ്റില് വെള്ളം കേറും
ഉവ്വാല്ലേ ഉറവായി ആഹ് ആഹ് മഴ പെയ്യും സമാധാനമായിട്ട് ഇരിക് ക്കീപെത്രെസം മഴ പെയ്തുല്ലോ നിപ്പ സ്കൂള് തുറക്കണോട്കൂ ടി മഴ അങ്കട് പെയ് പെയ്യല് തുടങ്ങാ പോവാണ്.
ആഹ് സ്കൂള് തൊറക്കലും മഴ പെയ്യലും എല്ലാം ഒരുമിച്ച് ഉം പിള്ളേർക്ക് ബുദ്ധിമുട്ടാ സ്കൂളിൽ പോകുമ്പോ ബസ് കേറി പോണം
ആഹ് ആഹ് സ്കൂൾ ബസ്സ് വരൂല്ലേ
ആഹ് സ്കൂൾ ബസ്സല്ല ലൈൻ ബസ്സില് പോവാ
അവ്വവ്വ വ്വോ
ആഹ് അപ്പൊ കൊടയൊക്കെ പിടിച്ച് പോക്കൊക്കെ ബുദ്ധിമുട്ടാ
ലൈൻ ബസ് എന്ന് വെച്ചഴിഞ്ഞാ നമ്മുടെ മറ്റേ ബസ്സല്ലല്ലോ സ്കൂൾലെ ബസ്സന്നല്ലേ
അല്ല സാധാരണ ബസ്സില്
അമ്പോ ഞാ എന്റെ മോനൊക്കെ സ്കൂൾ ബസ്സിലാ പോണെ
ആഹ് ആഹ് ആഹ് ഇവര് സ്കൂൾ ബസ്സിലേക്ക് പോവാണ്ട് നേരത്തെ എണീക്കില്ല്യ എട്ട് മണിയാകുമ്പൊ വണ്ടി വരും
ഉവ്വ് ഉവ്വ് ഉവ്വാ ഞങ്ങൾക്ക് എട്ടേ മുക്കാലിനാണ് ബസ്സ് വരലി ഈ കൊല്ലം തൊട്ട് എങ്ങന്യാവോന്നറിയില്യ. അപ്പൊ തെരക്ക്ണ്ടാവൂലേ ചേച്ചി അപ്പൊ ചേച്ചി കുണ്ണാക്കോ
ഇരനൂറ് സ്കൂൾ കുട്ടികളാ
ആഹ് ആപ്പൊ കൊഴപ്പല്യ. അപ്പൊ കുഞ്ഞിതിന്യോ. എങ്ങനെയ
അതിനെ സ്കൂൾ വണ്ടിയില് വിടും. അത് ഒമ്പത് മണിയാവുമ്പഴേ വറൊള്ളു വണ്ടി
ആഹ് അപ്പ കൊഴപ്പല്ല്യ
അപ്പൊ പിന്നെ പ്രശ്നല്ല മൂത്തോള് മാത്രം ഏഹ് ആഹ് മൂത്തോള് മാത്രാണ് ലൈൻ ബസ്സില് പോവ്വ
ആ എട്ടിലേക്ക് ആയി കഴിഞയ്ഞ്ഞ എല്ലാവരും അങ്ങനെയന്നെ പോണെ
അവളൊന്നാം ക്ലാസ് തൊട്ട് ബസ്സില് പോവ്വായിരുന്നു. അവൾക്ക് കൊഴപ്പൊന്നില്ല പേടിയില്യ
ഉവ്വ ഉവ്വ ഉവ്വ അയ്യോ
അതേ അപ്പ ശരീട്ടാ
ആഹ് ഐക്കോട്ടേ സമയായി ആഹ് പത്തായി ആഹ്
ആഹ് ഉവ്വ് ഉവ്വ് ഞാനേ ചാർജ് കൊറവാണെ കു ത്തി വെക്കാനാ, ശരി ശരി ശരി ആഹ്